ക്കണ
ആഹ് ഇപ്പൊ ഓക്കേണ് ഒരു ടൈം ഗ്യാപ്പ് വേണം തോന്നുന്നുണ്ട് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നിന്
നിങ്ങള്
ഏഹ് എങ്ങനെ ആഹ് ഒരു ടൈം ഗ്യാപ്പ് വേണം ഒന്ന് കഴിഞ്ഞ ഒന്നിന് അതായിരിക്കും
ആഹ് കിട്ടന്ള്ളത് ലെ
ആഹ് പിന്നെ എന്തൊക്കെ ചായ ച്ച ആഹ് പ്പ ഫ്രീയാണ് കൊഴപ്പൊന്നുല്ല ചായ കൂടിയൊക്കെ കഴിഞ്ഞോ
ആഹ് മക്കളെ കുടി കഴിഞ്ഞു ഞാൻ കുടിക്കാറില്ല അങ്ങനെ ചായ
ഏഹ് ആഹ് പ്പൊ ഒരുവിധ ആളുകളൊക്കെ ചായകുടിഒക്കെ നിർത്തിട്ട്ണ്ട്
ആഹ് ഞാൻ നല്ല കൊച്ചീനന്ന് പറയണ്ട് ആഹ് എനിക്ക് ചായ കിട്ടിയില്ലേ ഇപ്പ തലവേനെണ് പക്ഷെ എനിക്ക് കൊളസ്ട്രോൾ ആയ കാരണയ് ഷുഗർ ഒന്ന് കട്ട് ചെയ്താ
ആ അത് ശെരി അങ്ങനെ ചില ഏരിയായില് ചിലവരോടൊക്കെ ഇങ്ങനെ ചായ കുടിക്കണ കാര്യം പറയുമ്പോ ചായ ഇപ്പോ കുടിക്കാറില്ല പൊതുവേ നമ്മുടെ നാട്ടിലും കുടുംബത്തിലൊക്കെ ചായകുടി നിർത്തിയേക്കുവാ എല്ലാരും
അങ്ങനെ പാൽ ചായനോടെന്നും എനിക്ക് ത താല്പര്യല്ല പക്ഷെ കട്ടൻ ചായ എനിക്ക് എപ്പളും എപ്പളും വാണ്ടിയിരുന്നു എപ്പളൂന്നല്ല രാവിലെയും വൈകുന്നേര വും അങ്ങനെ എനിക്ക് വേ കിട്ടണ്ടീന്നു ഇപ്പൊ പിന്നെ ഷുഗർ കട്ടാണ് ഇത് നോക്കിയതാ കൊളസ്ട്രോൾ കൊറയാൻ വേണ്ടീട്ട്
ആഹ് ആഹ് അത് ശരി ആ എനിക്കും നല്ലേ ആഹ് ക എനിക്കും അങ്ങനെ ചായല്ലാതെ അങ്ങനെ ആലോചിക്കാൻ കഴിയൂല
ആഹ് എനിക്കും അലോചിക്കാൻ കഴിയില്ല എനിക്കിപ്പൊ തലവേദന അതാ ടൈമായാൽ അങ്ങനെ ഇപ്പോ നല്ലവേദന വരുക
ആഹ് അത് ശരി
ഒക്കെ അങ്ങനെയെ പോകും
ഞാന് ആ ഞാന് അതിന്റെ എട ക്കൊരു ഡയറ്റ് എടുത്തിരുന്നു അന്ന് ഇങ്ങനെ ചായൊക്കെ ഒഴിവാക്കിയിരുന്നു എന്തൊരു ബുദ്ധിമുട്ടായിരുന്നെന്നോ പിന്നെങ്ങട്ട് ശരിയായി ട്ടോ
ആഹ് ഞാൻ ഇതിന്റെ മുന്നേ ഒന്ന് നോക്കുവൊക്കെ ചെയ്തതാ പക്ഷേ കഴിഞ്ഞീന്നില്ല അപ്പൊ പിന്നെ എങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പ അങ്ങനെ അറിഞ്ഞപ്പ പിന്നെ ഒന്ന് നോക്കി നോക്കാം
ആഹ് ആ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോളാണ് നമ്മൾ അതിമേക്ക് ചിന്തിക്കുവെ അന്നെന്താ എന്താ ഉണ്ടായല്ലോ പി സി ഓടി അങ്ങനെ എന്തോ ഉണ്ടായി കുട്ടികള് കുട്ടികളൊക്കെ ഉണ്ടാകാനും ബുദ്ധിമുട്ടായിക്കാരം മരുന്നൊക്കെ കഴിക്കേണ്ടിയിരുന്നു വ അടുപ്പിച്ച് രണ്ടു മക്കളും ഉണ്ടായി എന്നിട്ട്
ആഹ് ആഹ് അത് ഓരോരുത്തർക്ക് ഓരോരോ ഭാഗ്യം പോലല്ലേ
അങ്ങനല്ലേ അങ്ങനൊക്കെ പറഞ്ഞു ഡോക്ടർ ഏ പി സി ഓടി ഉണ്ട് അപ്പൊ ഇനി കുട്ടികളൊക്കെ ഉണ്ടാകണങ്കിൽ മരുന്നൊക്കെ കുടിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു
ആഹ് ആഹ്
അങ്ങനെ കുട്ടികൾ ഉണ്ടാകായിട്ട് കാണിച്ചതൊന്നും അല്ല ആഹ് അങ്ങനെ അങ്ങനെയാണ് അടുപ്പിച്ച് മൂന്ന് വർഷത്തെ ഗ്യാപിലാണ്
കിട്ടി അല്ലെ രണ്ട്‌ മക്കളുണ്ടായത് അല്ലേ
ആഹ് അത് അങ്ങനെ ചിലോര് അങ്ങനെ
അല്ല ചെലോർക്ക് അങ്ങനെ പിന്നെ പി സി ഓടി അതേപോലെ അതൊക്കെ ഓരോരുത്തന്റെ ഭാഗ്യം പിസി ഓടിയും തൈറോയിടും ഒന്നും ഇല്ലാതെ തന്നെ ഇല്ലേ
ആഹ് അത് ശരി ഓ അത് എന്താ അപ്പ ഞാനൊരു ഡയറ്റ് എടുത്താന്നേ അപ്പൊ റൈസ് ഒഴിവാക്കണം ഓ കാലാക്കാൻ വയ്യ റൈസ് ഒയ്വാക്കി ഒരു മാ റൈസ് ഒഴിവാക്കി ഉം പത്ത് കിലോ കൊറഞ്ഞു. ഉച്ചക്ക് ഞാൻ നല്ല ചക്ക കൂട്ടാൻ ഉണ്ടാക്കിയന്ന് പച്ച ചക്ക നല്ല കി കിട്ടുന്ന ടൈം ആയിരുന്നു ആഹ് എല്ലാ ദിവസം കാരണം ഇൻക്ക് എന്തെങ്കിലൊക്കെ കഴിക്കണം കനത്തില്.
ആഹ് വയറ് ഫുള്ളായി കഴിക്കണംല്ലേ.
റൈസ് അല്ലാതെ റൈസ് അല്ലാതെ എന്തും കഴിക്കാന്ന് പർഞ്ഞു. കൂട്ടാനോ ചിക്കന ഒക്കെ കഴിക്കാം പർഞ്ഞു ഞാന് റൈസ് എടുക്ക്ണ അത്ര ചക്ക കൂട്ടാന് ഉണ്ടാക്കീട്ട് അതിക്ക് ഞമ്മള് ചോറ്ക്ക് ണ്ടാക്കി കൂട്ടാനാളൊക്കെ ഇട്ടിട്ട്
ഏഹ്
ആഹ് ഷാറാക്കിയാണ് തന്നെ. പഷെന്നാലും ഡൈലി ഓരോ കിലോന്ന് വെച്ച് പർഞ്ഞ പോലെ കെറഞ്ഞു.
നമ്മള് പരിശ്രമിച്ച കൊറായുന്നല്ല പഷെ നമ്മളെ നമ്മക്ക് റൈ ച്ച് കയിഞ്ഞാല് റൈസൊന്നും ഒയിവാക്കാൻ കഴിയൂലല്ലോ.
ഒയിവാക്കാൻ കയ്യൂല ഇനിയിപ്പോ നമ്മള് കൊ ച്ചക്കെങ്ങനെ ഡയറ്റ്യ്തൊക്ക ഒഴിവാക്കിയാല് മ്മക്ക് സ്ഥിരമായിട്ട്ന്നും ഓയിവാക്കൻ കഴിയൂല. നമ്മളാ ആ ഒരു ആഹ് അത് നമ്മള് ചെറുപ്പത്തിലേങ്ങനെ
ചെൽപ്പോ ഞമ്മക്കേന്നേ ബിരിയാണി അങ്ങനെ നമുക്കൊരു സ്പെഷ്യൽ ഫുഡ് ക ഹേയ് കണ്ടാല് നമ്മക്കത് ഒയിവാക്കാൻ തോന്നൂലല്ലോ. നമ്മള് പരിജ അപ്പൊ അവടെ ഒരു ഡയി കുറ്റുണ്ടാവൂലാ ഒരു എന്താണ് ഷുഗറ്കട്ട് ഒന്നും വരൂലവടെ ഏ ഇന്ത്യയി ഫണ്ഷനാണെന്നുണ്ടെങ്കി അവടെ ഏവടെ ഷുഗറ്കട്ട് വെര്ന് മ്മക്ക്.
ആഹ് അതെ അല്ലെ ഞാരു പർഞ്ഞതേയ് നമ്മള് വേ വേറെതെങ്കിലും സ്ഥലത്താണെങ്കിലേ ചോറ് കഴിക്കാത്ത സെൽത്താണെ നമ്മക്ക് ചോറ് തിന്നാതെ ശീലായല്ലോ അപ്പൊ ഗോതമ്പ് ആഹ് ആഹ് നമ്മളെ ഇ കേര്ളം വ്ട്ടാല്
ഞമ്മള് ജനിച്ചത് ഞമ്മള് ജനിച്ചത് മുതലേ ഈ ചോറല്ലേ നമ്മക്ക് രാവിലൊക്കെ പണ്ടില്ലാൾക്കാരൊക്കെ രാവ്
യൂലെ ആഹ് ശരിയാണ്.
ഉച്ചക്കൊക്കെ എങ്ങനെണ് ചോറില്ലാതെ കഴിയാ ഞമ്മള്പ്പോ ഞമ്മക്കതാണ് ശീലം ആ ആ രാത്- നമ്മക്ക് എന്തേലൊക്കാ ണെങ്കി അഡ്ജസ്റ്റ് ഒരു ഉച്ചയ്ക്ക് ചോറ്ല്ലാതെ എങ്ങനെ
ഉച്ചക്ക് ഒരു ഒരു തവി ചോറെങ്കിലും വേണം.
ആഹ് പിന്നെ പറയും ഞമ്മള് കൊറച്ച് ചോറെടുത്തിട്ട് പിന്നെ ബാക്കിള്ള തൊക്കെ പച്ചക്കറി ആഡ്യ്തിട്ടുങ്ങാണ്ട് അഹ് അങ്ങനെ ആഹ്. അങ്ങനെയൊന്നു ഞമ്മക്ക് കഴിയില്ല നമ്മള് ചോറെടുക്കുമ്പോ നമ്മള് വയറ് നർച്ചു ചോറ്ട്ക്കും.
ആഹ് ഞാന് കഴിഞ്ഞ പ്രസവം കഴിഞ്ഞിട്ട് ഒരു തടി വെച്ചല്ലോ അപ്പൊ അതൊന്നു കൊറക്കാൻ വേണ്ടിങ്ങാണ്ട് ഒരു ഡയ് റ്റീഷനെ ഉം കണ്ടപ്പോ അവര് പറ ത് കുട്ടിള്ളൊതൊണ്ട് പാല് കുടിക്ക്ണ ചെറിയ കുട്ടിള്ളതോണ്ട് ഒരു തവി ചോറ് പിന്നെ ഒക്കെ എന്നാലും അവര് ചോറ് കൊറക്കാൻ തന്നേട്ടോ പറയണത്. ചോറ്ന്നൊന്നും കിട്ടൂലാ. പാല് അപ്പൊ ഞാൻ പർഞ്ഞു പാലുടിക്ക്ണ കുട്ടിള്ള ആഹ് പാല് കുടി ക്ക്ണ കുട്ടില്ലേന്ന് പറയുമ്പോ പാലിനോ പാലിലം പാലിക്കൊന്നും അതല്ല കിട്ട്ണേ വേറെ ഉള്ളീന്നാണ് പാൽക്ക്ള്ളതൊക്കെ കിട്ട്ണേ ചോർന്നൊന്നും ഒന്നും കി ട്ടാനില്ല അതൊക്കെയാണ് പർഞ്ഞത് ആഹ് പക്ഷെ നമ്മള ഇമ്മമാര് ചോറ് തിന്നാലേ പാലുണ്ടാവുള്ളൂ ചോറ് തിന്നാലേ പാലുണ്ടാവുള്ളൂ. അതേ പറയു പ്രസവിച്ചടക്കു ചോറ് കൊറെ തിന്നണം എന്നാലെ പാല് ഇണ്ടാവുള്ളൂ. അത് മാത്രേ അവര് പറയുള്ളൂ പക്ഷേ ചോർന്നല്ലത്രേ നല്ല ചെറുപയറും, വൻപയറും
പിന്നെ വിറ്റാമിൻസ് ഇല്ലത്രേ. ഞമ്മളെ മ്മ ഞമ്മള് മക്കളെ ഞമ്മള് ചോർന്നണം ചോർന്നണം ന്നർഞ്ഞിട്ട് ഇതാക്ക്ണത്.
ആഹ് അതെ അതെ എന്റെ ഹസ്ബൻ്റ് ഇങ്ങനെ പറയും ഏഹ് ഉച്ചക്ക് കുട്ട്യൾക്ക് ചോറൊന്ന് കൊടുത്തേക്കണ്ട വല്ല പഴോ കുറച്ച് മുട്ട പുഴുങ്ങിയതോ അങ്ങൻത്തക്കെ കൊടുത്തയച്ചാ മതി അങ്ങൻത്തക്കെ നല്ല സാധനങ്ങളാ ന്നൊക്കെ പറിം നമ്മ എങ്ങനായാലും ചോറ് ചോ ചോറിന്റെ അട്ത്ത്ക്കെ ഏതും
എത്തൂല ഞ ഞമ്മക്ക് വയറ് ഫുള്ളായി കാ ഉം ഞമ്മള് ഭക്ഷണം കഴിച്ചപ്പോന്ന് തോന്ന്ന്നുണ്ടെങ്കി ചോറ് കഴിക്കണം.
ആഹ് അതെ ആഹ് പിന്നെ?
പിന്നെ മക്കളക്കെ?
മക്കളക്കെ ഇവടണ്ട് ക ഹ് കളിക്ക്ണ്ട് ഇന്ന് സ്കൂളില്ലല്ലോ.
ആഹ് ആഹ് ഫോണൊന്നും കളിക്കണ്ടാവൂലല്ലേ ഫോണ് കളിക്കൂലേ?
എങ്ങനേ?
ഫോണ് കളിച്ചൂല്ലേ കുട്ട്യള്?
ഫോണ് അങ്ങനെ കൊടുക്കാറില്ല ടി വി ആണ് ഫോണ് കളിക്ക്ണ ടി വി കണ്ടോന്ന് പറിം കൊർച്ച് കഴിയുമ്പഴൊക്കെ ഒരാള് ഇവടെ ടി വി കാൺണ് ണ്ട് ഒരാള് കളിക്ക്ണ് ണ്ട് മുറ്റത്ത്
നല്ല ഫോണ്നെക്കായും നല്ലത് ടി വി തന്നേണ്.
ആഹ് അതെ അതിനും തന്നെ സ്‌ കൂളില്ലാത്തോണ്ടേ രാവിലെ ഇരുന്നതാണ്. സ്കൂള്ണ്ടെങ്കി പിന്നെ
രാവിലെ മുതല് വൈകുന്നേരം വര ഇരുന്നാലും പിന്നേ കുട്ട്യൾക്ക് ബാക്ക്പെയിനൊക്കെ വരൂലേ? അയ്ക്കന്നെ ഇങ്ങനെ നോക്കിയിട്ക്കും.
അതല്ല ഉദ്ദേശിച്ചത് രാവിലേണ് പിന്നെ കുളിങ്ങ് ക്ക അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും കൊർച്ചേരം ഇട്ടു പിന്നെ പോവല്ല. അതുപോലെ ഉച്ച കൊർച്ച് ഒറക്കം കഴിഞ്ഞ് വീണ്ടും ട്ടു ആഹ് അതാണ് ഉദ്ദേശിച്ചത്.
പ്പൊന്നുല്ലേ?
ആഹ് കളിക്കും ഒന്ന് ഒന്ന് വലുതാണ് മോള് അവളങ്ങനെ കളിക്കൊന്നുല്ല.
ആഹ് ആഹ്
പിന്നെ വേറെന്തൊക്കെ?
വേറ മഴയണ്ടാ അവടെ?
മഴേ ര രാവിലെ വരെ ഇന്നലെ രാത്രി മുതല് രാവിലെ വരെ നല്ല മഴയായിരുന്നു. പിന്നെ രാവിലെ മുതലിപ്പൊ ഇങ്ങനെ ഒന്ന് എടക്കൊന്ന് ഇങ്ങനെ ചാറീന്നല്ലാതെ പിന്നെങ്ങട്ട് പെയ്തിട്ടില്ല ന്നാലും മൂടി ഇങ്ങനെ നിക്കാണ്.
ആഹ് വെളിച്ചം വെയിലില്ല അല്ലെ
വെയിലില്ല വെയിലില്ല തുണികളൊന്നും ഒറങ് ഒണങ്ങീട്ടില്ല ഒകപ്പൊഴും അയ അയലീലിങ്ങനെ
ഡ്രെസ്സുകളൊക്ക ഇങ്ങനെ ഒണങ്ങാൻ നല്ല പാടാക്കാര അല്ലേ
ങ്ങി കിട്ടിയിട്ടില്ല രണ്ട് മൂന്ന് ദിവസൊക്കെ വേണം ശെരിക്കങ്ങട്ട് ഒണങ്ങി വരാൻ അതും നമ്മള് ഉള്ളില് ഇത്‌ ഉള്ളിലിങ്ങനെ അയേല് ഇടണം
ആഹ് അ ഫാനിട്ടാ മ ഫാനിടുമ്പോ അങ്ങനെ ആവൂലേ
ആഹ് ഫാനിട്ടിട്ട് രാവിലെ വരെ ആഹ് അത്യാവശ്യം ള്ളതൊക്കെ വിരിച്ചിട്ട് ഫാനിടും രാവിലെ വരെ അപ്പ പിന്നെ രാവിലെ ആവുമ്പോത്തേനും ഉണങ്ങി കിട്ടും
ഉം ഉം ഈ വേനൽക്കാലത്ത് നമ്മക്ക് കറന്റ് കുഞ്ഞിന് എന്താ ചൂടുണ്ട് നമ്മള് ഉപയോഗിച്ചിട്ടും മഴക്കാലത്ത് ഇങ്ങനെ തുണികൾ ഡ്രസ്സ് ഒണങ്ങാൻ വേണ്ടീട്ട് ഫാനിട്ടിട്ടും കാര്യമില്ല ബില്ല് കൂടും
ആഹ് ശരിയാ
അതേപോലെ തൊടച്ചത് ഒണങ്ങാൻ വേണ്ടിട്ടും ഫാനിടുകയാ
ആഹ് അത് മയക്കാലത്ത് ഇങ്ങനെ ചൂടുവെള്ളം ഇവിടെ ഹീറ്ററൊ ഓണാക്ക അപ്പങ്ങനിം മറ്റത് വേൻലാകുമ്പോ എ സി ഓണക്കിട്ടങ്ങനിം
ആഹ്
ചൂടുവെള്ളത്തിന് വേണ്ടിട്ട് ഓരോരോ എങ്ങനെയാലും കരന്റ് ബില്ല് വരും
കരന്റ്ബില്ല് വരും
മഴയാലുംചൂടായാലും അതിന്റെതായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ അപ്പൊ ഉപയോഗിക്കും
ആഹ് എന്നയിക്കോട്ടെ എന്ന ശെരിന്ന
ഉം എന്നാന്നാ ശരിന്നാ
ആഹ്
ഓക്കെ